ഹലോ
ആഹ് കേക്കുന്നില്ല്യേ
ആഹ് കേക്ക്‌ണ്ട്
ആഹ് കേക്കുന്നുണ്ട് മഴയായനോണ്ട് റേഞ്ചിന്റെ ഇഷ്യൂസൊക്ക്‌ന്ന്ണ്ട്
ആഹ് ഇവിടെ നല്ല മഴയാണ്
ആഹ് അതെ റേഞ്ച് കിട്ട്ണില്ല ഇവിടെന്ന് രാവിലെ തൊടങ്ങീണ് ഭയങ്കര മഴയായിട്ടേ ഇന്നും ഇന്നലെയൊക്കായിട്ട് ഇതരീം മഴയില്ലേനിവിടെ ആഹ് ഇതരേം മഴ കിട്ടാതെ ഇന്നും നല്ല ഇന്നും ഇന്നലെയൊക്കായിട്ട്
ആഹ് ഇന്ന്ന്നലെ മിനിന്നാന്നും മൂന്നിസം മൂന്നു ദിവസം മഴ ഇണ്ട്ന്ന് കേട്ടീനി ആഹ്
ആ അതന്നെ ഇതര ഇല്ലേനല്ലോ ഇപ്പൊ ജൂലൈ ആയപ്പളാ മഴയൊക്കെ നല്ല പോലെ
ആഹ് ജൂണായപ്പൊ മഴന്റൊരു ആ മഴ കിട്ടിട്ടില്ലല്ലോ മഴ കിട്ടാഞ്ഞ വെള്ളണ്ടാവില്ലന്നൊക്കെ പറേണകേട്ടീന് എല്ലാരും ഇല്ലില്ല കഴിച്ചില്ല ഞങ്ങള് വൈകുന്നേരത്ത് ചായ കുറച്ചേരായിട്ടുള്ളൂ കുടിച്ചിട്ട് ഇങ്ങള് കയിച്ചോ ഫുഡ് കയിച്ചോ
ആഹ് ആഹ് അതാണ് ഇന്നിട്ട് ഫുഡൊക്കെ കയിച്ചോ
ഇവിടൊക്കെ ഇല്ലില്ല നമ്മളാവുന്നുള്ളൂ ആഹ് ഞങ്ങൾക്കും ആവ്ണുള്ളു ആരൊക്ക്‌ണ്ട് ആഹ് ഇവിടങ്ങനെ തന്നെ
ആഹ് ഇന്നിട്ടെന്താ ഏഹ് എങ്ങനെ
മക്കളൊക്കില്ല്യേ മക്കളില്ല്യേയിക്ക
ഇല്ലല്ല ഞാനിപ്പ ഇല്ലല്ല ഞാന് ഇപ്പം എന്താ പി ജി കയിഞ്ഞിട്ട് പി ജി കയിഞ്ഞ് രണ്ട് മാസായി ഞാൻ പി ജി കയിഞ്ഞിട്ടുള്ളൂ മാരേജ് ചെയ്തില്ല ചെയ്യൻ ന്ക്ക്‌ണോള്ളു എൻഗേജ്മെന്റ്പ്പൊ കയിഞ്ഞൂള്ളു ഇപ്പോരു ആ ആറ് മാസം കഴിഞ്ഞിട്ടങ്ങന മാരേജ് ഫിക്സാക്കിയാണ് ഇങ്ങക്ക് മക്കളൊക്ക്‌ണ്ടാവ്ആയിരിക്കൂല്ലേ
ആഹ് എനിക്ക് മൂന്നാള്ണ്ട്
അതെ
ഞാന് കയിഞ്ഞൂന്ന് വിചാരിച്ചിട്ടാട്ടാ ചോയിച്ചത്
മക്കളൊക്കെന്താ ചെയ്യുന്നെ
മോള് പ്ലസ് ടു ആണ് പിന്നെ മോന് സിക്സ്ത്തില് പിന്നെ മോള് എൽ കെ ജി മൂന്ന് മക്കളാണ്
അപ്പൊ ഒറങ്ങിയാ എന്നിട്ടെല്ലാരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ്ണ്ടാവൂലല്ലേ
ഇല്ലില്ല ഇല്ല കയിച്ചിട്ടില്ല
ഹേയ് അതൊന്നും പ്രശ്നില്ല ഞാനിപ്പോ ഞാനിവിടെ പൊറത്ത് പോയി എന്താ കർണാടകയിലേഞ്ഞു പഠിച്ചാൻ പോയിഞ്ഞത്
ആഹ്
അപ്പൊ അവിടുന്ന് വന്നി ആഹ് അങ്ങനെല്ലേ
ആടെക്കിര്ന്ന് പഠിക്ക്‌ആണ്
എങ്ങനെ
കർണാടകയിൽ നിന്ന് പഠി
ആഹ് അഹ് ടൈമ് ആവണണ്ടാവൊള്ളൂ ആഹ് അതെ
ആഹ്
ആഹ് അവടെയ്നി ഇപ്പ ന്റെ കോഴ്സ് രണ്ട് വർഷത്ത്ത്തെ കോഴ്സെയ്‌ന് എം ബി എയ്ന് അപ്പത് കഴിഞ്ഞ് ഇപ്പ നാട്ടില് എത്തി രണ്ട് മാസായി
ആഹ് ആഹ്
ആഹ് വീട്ടിലിപ്പം ഇമ്മ ണ്ട് ഇപ്പ ണ്ട് പിന്നെ രണ്ട് താത്തന്മാര് രണ്ടനിയത്യാളും
താത്തമാരെ കല്യാണം കഴിഞ്‌ണോ
ഇത് ആഹ് ഓലതൊക്കെ കഴിഞ്ഞ്ണ് ഓലതൊക്കെ കഴിഞ്ഞ് പ്പൊ ഓലങ്ങനെ വർക്ക് ചെയ്യ്ന്ന്ണ്ട് താത്തമാര്ടെ കഴിഞ്ഞ് ഇനിപ്പ ഞാനാള്ളെ എങ്ങനെ
അനിയത്തിമാരൊക്കെ പഠിക്ക്യാണ്
ആഹ് അനിയത്തിമാര് ഇതേപോലെ പഠിക്ക്യന്നേണ് ആഹ് ഓല് ഓല് പഠിക്ക്യന്നെണ് ഇപ്പൊ ഡിഗ്രി ഒരുത്തിണ്ട് പ്ലസ് ടു ണ്ട് അനെ എന്താ ഇപ്പോ ഒരുത്തി എന്താ ഡിഗ്രി കയിഞ്ഞ് പ്പോ എച്ച് ആറിന്റെ കോഴ്സിന് അങ്ങനെ പോവും
ആഹ് ആഹ്
പിന്ന പ്പല്ല ആഹ് ആറ് മാസത്ത് കോഴ്സ് അങ്ങനെ ചെയ്യാൻ പോയിണ് ഇനിപ്പം ആ കോഴ്സ് കഴിഞ്ഞ് ഓലന്നെ പ്ലേസ്മെന്റ് ജോബിന് അങ്ങനെ കൊടുക്കും ഒരു കമ്പനീക്ക് ഓലന്നെ ആക്കി കൊടുക്കും
ആഹ് ങ്ങളെ ഹസ്ബന്റിന് എന്താ വർക്ക്
അത് ബിസ്നസ്സാണ് ബിസിനസ്സ് ചെയ്തോണ്ട്ക്കാണ് പ്പൊ അപ്പൊ മ റ്റേ ങ്ങനെ എന്താ കോസ്മെറ്റിക്സിന്റെ ഒരു കമ്പനിണ്ട് അയ്ന്റെ ഏഹ് ബിസിനസ്സ് അങ്ങനെ ചെയ്തൊണ്ടിക്ക്ണ്ട്
ആഹ്
പിന്നെ മക്കളൊക്കെ സ്കൂൾക്ക് പോവലും തൊക്കെ ആയിരിക്കുംലേ സ് സ്കൂൾക്ക് പോവാന് ഹോം വർക്കും കാര്യങ്ങളൊക്കെ ണ്ടാവൂലെ ചെയ്യാനൊക്കെ
ആഹ് ആഹ് വൈകുന്നേരം വന്ന സ്കൂൾ വിട്ടന്ന ചെർതിനെക്കൊണ്ട് ഞാനെയ്തിക്കും മോള് ഈ കൊല്ല് ആഹ് ഓളല്ലേ എഴ്താൻ ഭയങ്കര മട്യ
ഏഹ് ഹേ അ നമ്മളെന്നേ നമ്മളെന്നെ കൂടെ ഇരുന്ന് ചെയ്യിപ്പിക്കണ്ട്യരും ലെ
ആഹ് ആഹ് അപ്പൊ പിന്നെ രാത്രിയാമ്പോൾ വേ ഒറങ്ങും അപ്പം വർക്ക് വൈകുന്നേരം ചെയ്തിയാ പിന്നെ രാത്രി പഠിച്ചാ മതിയല്ലോ ആഹ് ഇക്കൊല്ലം എൽ കെ ജി ചേർത്തിട്ടുള്ളൂ പോവാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാ ക്ഷേ എയ്തി കിട്ടാൻ ഭയങ്കര മടിയാ
ഞാ അങ്ങനെ മ് അപ്പൊ നമ്മളന്നെ ഇരുന്നോട്ക്കണല്ലോ ഓൽക്കൊക്കെ ചെറിയെ കുട്ട്യാളാവുമ്പള്
അതെ പിന്നെ മോളാണ്
ഏഹ് അങ്ങനെ അപ്പൊ കൊണ്ടയാക്കൊക്കെ വേണ്ടിയെരും ല്ലേ
എല്ലെല്ല വണ്ട്യണ് വണ്ടിക്കാണ് വണ്ടി വെരും
ഇങ്ങളെങ്ങനാ അങ്ങട്ട് കൊണ്ടയ് ആക്കി കൊടുക്കല അല്ലേൽ വണ്ടി വണ്ടി ണ്ടാവൂലേ ആഹ് ആ വണ്ടി വന്ന് അത് മൂന്നര വരെല്ലേ അങ്ങനട്ട് എത്ര മണി വെരെ ഇണ്ടാവ മൂന്നരെ മൂന്ന് മണിയൊക്ക വെരല്ലേ ഇണ്ടാവൊള്ളൂ
ക്ക് മൂന്നരവെരെന്നെള്ളൂ നാല് മണി ആവുമ്പോത്തിന് വീട്ടിലെത്തും റേയിഞ്ച് പ്രശ്നം നല്ലോണ്ട്
ആഹ് അപ്പം എന്താ ആ ടൈം ആവുമ്പോ അങ്ങട്ട് റോട്ട്മ്മക്ക് എറങ്ങ്യ മതിയാവുല്ലേ
ആ ആ നാല് മണിആവുമ്പോ ഓള വണ്ടി വരുന്ന ടൈം ആവുമ്പോ ഒന്ന് റോട്ടുമ്മ ക്കേറിന്നതി.
ആഹാ ഏഹേ ഹലോ ഹലോ നൽ നല്ല റേഞ്ച് ഇഷ്യൂ ഉണ്ട് തോന്നുന്ന്